ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ്‌ ഇപ്പ കേൾക്ണ്ട്
ആഹ് ന്നാ മതി. ഇപ്പ ശെരിയായില്ലേ പ്പന്റെ
ഏഹ്‌ ആഹ്‌ ഇപ്പ ശേരിയായി. ആഹ്‌ ഇപ്പ റെഡിയായി ഇപ്പ റെഡിയായി. പിന്നെ എഹ് ഏഹ് റേ റേയിഞ്ച് പ്രശ്നണ്ട അൻക്ക്. ഹലോ ഹലോ കേൾക്ക്ല്യേ കേൾക്ക്‌ണില്ല്യെ
ആഹ്‌ കേക്ണ്ട് ഇങ്ങട്ക് പ്രശ്നം വെരും പിന്നെ
ഏഹ്‌
ഇതെന്താ മുങ്ങി മുങ്ങി കൾകിനെ? റെയിഞ്ച്ള്ളോട്ത്ത് ക്ക്.
അന്നെയൊക്കെ ആഹ് റെയിഞ്ച്പ്രശ്‌നെ റെയിഞ്ച്ള്ളോട്ത്കെ നിക്ക്ണ്ട്. മ്മ് മഴ
ആഹ്‌
പിന്നെ സ്കൂൾട്ട് വന്നോ? ഏഹ് ഏഹ് പി എന്താ പിന്നത്ത വേുന്നോര
എന്ത
ഇപ്പൊ ഒരു മായ ചോർന്ന് ഇതരേ മായന
ആഹ്
ഇപ്പൊ ഒരു മയ ചോർന്ന്ണ്റിയ ഇവരെ മായ നി റിയാം
ഇവിടെ ആ അ വിടെ പേരും മായണ്.
ഏ ഹ് അതാണ് ഈ ഒരു റയ്ഞ്ച് പ്രശ്നം അധികം.
ആഹ് ആഹ് അതാണ് ആഹ് ആഹ്
പി പിന്നെെന്താ പിന്നെ ഓ ന്റെ ചെർതിട്ന് എത്രായി?
ഒന്ക്ക് നാല വയസായി. അന്റെ മറ്റേ മോനനി ഏഹ് ആഹ് ഓനെനെ നയ്സറിയിലാ പോണെ. എൽ കെ ജി അല്ലേ സാ നഴ്സറിയിലാ അന്റെ മോനെ നി നേരത്തെടു ആഹ് ആഹ്
ആ ന്റെ മോനെനിയ അതാ ഇപ്പൊ കുട്ടാലടതല്ണ ണ്ടാവാ വെയ്ന്നര ആ യി കഴിഞ്ഞാലേ
ആഹ് അത ചെറിയ മോനിലേ.
ആഹ് ന്റെ ചെറിയ മോന്. ആ ഒന്നാം ക്ലാസ്സില പോ ഒന്നാം ക്ലാസ്സിലാ ആ ആറ വയസ്
ഒന്നാം ക്ലാസിലെ. ആഹ് ആഹ്
ആ അർക്ക ബു അർക്ക ബു ഫോൺ കഴിച്ചിട്ട തട്ട ഫോൺ കഴിച്ച തരും. ആ പിന്നെതാ ആഹ് ഫോണ ണ്ടവിസ്യ പിന്നെട്ത്താ
ദിലിപ അങ്ങനെ നമ്മളിപ്പോ കോൾ കഴുമ്പോ അപ്പ തന്നെ പൈസ കേറുവോ?
ഏഹ് ഇപ്പല്ല പറയുമ്പോ എപ്പ പറയല്ലേ അത് പറയല്ലേ. പിന്നെ ആഹ് പിന്നെ ഏ പിന്ന വലിയ വിയ വലയൊളത്രല്ല.
വെല്യോന് ആ ആറിലാ അനകെത്രാളാ അനക്ക് എത്ര ആളാ ഹലോ.
മൂന്ന് മൂന്നാള്.
ആഹ് ആഹ്
കേക്കണല്ല്യ.
മൂന്നാളല്ലേ ആഹ്
ഉം
ആ കേൾക്ണ്ട് പറി
ആന്ന് ഡിഗ്രി തേർഡ്. പ്ലസ് ടു ആർ കുളിക്ക
ആഹ് വൽത വല്യ വല്യ മക്കളാല്ലേ?
ഇന്റെ വല്യഹ് എട്ട്ല്ലാ.
ഇന്റെ വൽത് ആറിലാടി.
ഏഹ് ആറ്ലെത്തീറ്റൊള്ളു.
ആറാം ക്ലാസ്സിലാ. ആഹ്
ഏഹ് അപ്പം എ അൻക്കെ
ഇഞ്ഞേയിലാ. ഇഞ്ഞേഴ്ക്ക ആഹ് ഏയിലാണ് മൂത്തത് ഏയില് മറ്റത് നാലിലാ. ഇസ്കു മദർസിലാണാറില് ഇസ്കൂളില് ഏയിലാ.
ഏഹ്
ഇസ്കൂൾലാണ് ഏയില് മദർസില് ആറ്ലാ.
ഏഹ് പിന്നെ എന്നാ ഓൽക്ക് എത്താ പിന്നെ പൊതുപരിഷെക്കെത്തീം കിട്ട്യോ? അ ന്താ മദ്രസിലൊക്കെ എങ്ങനെ മാർക്കൊക്കെ?
ആഹ് കൊയപ്പല്ല്യ ഇല്ല ആ ഓന് ഇതി പ്രാവശ്യം ഫസ്റ്റ് ക്ലാസേനി.
ആഹ് ഫസ്റ്റ് ക്ലാസുണ്ടല്ലേ അൽഹംദു മാഷാ അള്ളാഹ് പീന്നേ പിന്നെന്താ പിന്നെ അല്ല സ്കൂൾലെങ്ങനെ? ഇസ്കൂൾളോ സ്കൂളെങ്ങനെയാ പഠിപ്പ് ന് ഉഷാറുണ്ടോ?
ആഹ് ആഹ് കൊയപ്പല്യ അങ്ങനെ പോണ്.
ഉം ഇൻ്റെ ഇന്റെ മി മി മോക്ക് പീന്നെ എസ് ത്തസിക്ക് പിന്നെ അഞ്ച് എ പ്ലസ് ഏനി. മോക്കെ
ഏഹ്. ആഹ് ആഹ് അഞ്ച് എ പ്ലസ്സ് ലേ ഉം
ഏയും ഒരു ബീ പ്ലസ്സും കൊഴപ്പല്യ ഉം കൊഴപ്പല്യ
ഉം ടൂഷ്യനോവ്ണ്ട്? ട്യൂഷ്യനോവ്ണ്ടോ?
എങ്ങനെ ഇപ്പോം പിന്നെ പ്ലസ് ടു ന്. ഇല്ല്യ ല്ല്യ ല്ല്യ ടൂഷ്യനോവേല്യ. ട്യൂഷന് പോയില്ല്യ ഇപ്പൊ പ്ലസ് ടൂനാണ്. ഇനി പ്ലസ്ടൂന്റെ റിസ പ്ലസ് റൺ റിസൾട്ട് അർഞ്ഞീല്ല അത്പ്പ ഈ മാസം പതിനഞ്ചാംതി ആണ്.
ഉം ഉം ഉം
ഉം പയിനഞ്ചാന്തി അറ്യാ.
പിന്നെ ആഹ് ആഹ് പിന്നെന്തൊക്കെ വിശേ ഓൽ ചോറയ്ക്കലാ
ഹേ ഇന്റെതും അങ്ങനെന്നെ. ഇന്ന് എളച്ചിന്റെ കുട്ട്യേള്ണ്ടായിനി ഇന്ന് എളച്ചിന്റെ കുട്ട്യേള്ണ്ടായിനി ഇന്ന് ഇന്റെ കു ട്ടിം ചോറാ തിന്നത് എത്തുന്നേല്ല്യാ
ചോറ്ന്നാഞാ പിന്നെന്താറിയൊ നി ഇഞ്ഞ് രാത്രി ഭക്ഷണം കയിച്ചീല്ലെങ്കിലും കെട്ന്നാല് കൊയ്പ്പല്യ.
ആന്നെ സര്യാ. ചോറ് ഇന്ന് ചോറ്ന്ന്ണ് ഇന്റെ എളച്ചിന്റെ ഇന്റെ എളച്ചി ഏഹ് എനിക്ക് സീതാപ്പൂ എന്നത്തെ ആനാ പോയി പിന്നെ അയില്ലേ ആഹ് ഞാൻ നിന്ന് നിന്റെ ചോറ് തിന്ന ഇന്റെ മോ മോനെ ന്ന് ഓ ഓലെ മക്കള്ണ്ടേനി ഇന്റെ അടുത്ത് ഉം അത്യായിട്ട് തിന്ന എന്റെ മോൻ ഉ തിന്നു ഓന ഒറ്റക്കായിട്ടെ ഒത്ത ഒരു സാധനം തിന്നൂല
ആഹ്
കൊട്ട് വന്നാലും തിന്നൂല
തന്നെ ഇവിടെ തിന്നാൻ മടിയാണ് പക്ഷെ ആഹ് തിന്നാനൊക്കെ മടിയാണ് ഇനിയും ഇപ്പൊ ആഹ് എന്റേതും പറഞ്ഞ് പറഞ്ഞ് ഇതാകണം എന്നാലേ വ തിന്നള്ളു
ഇന്റെ പിന്നെ മേറ്റല കാണാ സ്കൂട്ട് വന്നാ ചോറിനല്ലേ വലിയറ്റോളലി വന്ന് നടന്നല്ലേ വരിയാ
ആഹ് ആഹ് ഉം ഉം അന്റെ എന്താ പേരന്റെ പണിണ്ട് പറഞ്ഞ്
വയറിങ്ങിന്റെ പണിക്കാരുന്ന് വയറിങ്ങിന്റെ
പുതിയ വരാ
അടി ആഹ് മോൾ കർത്താ
അ
ആഹ് മോൾക്ക് രണ്ട് റൂം എടുത്ത് ഉം ഉം പൊള്ള് പണയൊന്നും കഴിഞ്ഞ എന്റെ അടി എന്റെ പേരന്റെ അടയി നിർത്തിയില്ല
ഏഹ് മക്കാടെ റെഡി ആയികോളും അക്കടെ ശരിയാവും ഉം
പിന്നുള്ളത് ഉം ഏതായാലും പിന്നെ അങ്ങനെയൊക്കെയാണ് ഉം പിന്നെ ഞടിടാണ്ട് അടിയിലാണ്ട് തേപ്പ് കഴിഞ്ഞീന് മോളത്ത് തേപ്പ് കഞ്ഞീ വെള്ളിച്ചാണ്ട് അടു ഇപ്പിന്റെ പണി ഇപ്പൊഴിഞ്ഞ ഇപ്പ റംസാൻ മാസം കഴിഞ്ഞാലേ
ആഹ് ആഹ് എന്നാ വായ ഇതടിക്കണേ മാരിപ്പലള അപ്പൊ അങ്ങനെ ക്ക ആണല്ലേ
ആഹ് ആഹ് അതേപ്പ ആ ആയില്ല സമയമെടുക്കും പിന്നെ അങ്ങനണ തേപ്പിന്റെത് കഴിഞ്ഞി അത തേ പിന്നെ തേപ്പ് ഇ വെള്ളം ഒളിച്ചാണ്ട് അങ്ങനെയൊക്കെ ഇടയാ പണി കൊണ്ട് അടി ഇടാണ്ട് പണികളോട്ണ്ട് പണി തന്നെ
അത മാപ്പ എവിടേ ഇതിയില് പോര് ആഹ്
പിന്നെ അന്റെ വാപക്കതാണ
പി വിടല്ലയാ പുറത്താ ഉം ഡ്രൈവർ
ഡ്രൈവറാ അടെ ദൂരെ പോലെ കണ്ണൂരക്കെ ഗൾഫിലോ എവിടെ ജിദ്ദയിലോ ജിദ്ദേലോ
അല്ലാ സൗദിയില് ഇങ്ങട്ട് കേറ് ഇതിലെ ഇതിലെ
ഉം
അത് സാരല്ല
ഉം പിന്നെ ഓഹ് എല്ലാർക്കും വേണല്ലേ എന്താ പറയുന്നേ
ഒന്നുല്ല ഓന്ക്ക് ഫോൺ കിട്ടാനെയ്
ആഹ് എഎല്ലാർക്കും ആഹ് പിന്നെ എല്ലാരുള്ള സ്ഥിതി അതെന്നെ ഫോണ് മ്മലെ ഉള്ളു ടൈമ് കഴിയണൂല്ല ആഹ്
കാക്ക കൊത്തി കൊണ്ട് പോണമാരിയാ എങ്ങോട്ടാ കൊണ്ട പോണ അറിയില്ല
ഏഹ് അനക്കന്റെ പുതിയാപ്പിള അത് അല്ലാ അന്റെ പുതിയാപ്പിള വിളിച്ച്മ്പൊ നെറ്റ്ണ്ടാവോ അങ്ങനെ വിളിച്ചത്ണ്ടാക്കിയല്
നെറ്റിത് വേം കയ്യോ
ഏഹ് ഏഹ് അന്റെ എങ്ങനെയ അൺ ലിമിറ്റഡാ
ആഹ് ആഹ്
ആഹ് അതോന്നും വിഷയില്ല ഫൈവ് ജി ആണെങ്കിൽ എത്രയും ഉപയോഗിച്ചാലോ
അങ്ങനെ വ് കോള് ഫ്രീ ഉള്ള അതല്ലേ
അ ആഹ് അങ്ങനല്ലേ അൺലിമിറ്റഡ്ല്ലേ ആഹ് അതാ ചോദിച്ചെ
ആഹ് ആഹ്
അതോട് പ്രശ്നല്ല ഞാൻ അങ്ങനല്ല കുട്ടികള് നെറ്റില് കളിച്ചാട്ടേ
ആഹ് ഞാനിട അധികം നെറ്റ് ഓഫ് ആക്കിടല എന്നാല് ഓല് വേറെതയിലൊക്കെ നെക്കിയാണ്ട് ആഹ്
ആഹ് അതാ ഞാൻ ചോദിച്ചത് കുട്ടളാകൂമ്പോ നെറ്റ് ഇല്ലേ ഓൽക്ക് കേറ്റി വെച്ച് കൊടുത്താൽ മതിയല്ലല്ലേ ഡൗൺലോഡ് ചെയ്ത് ത് ഓൽക്ക് ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കാണല് അയ്ക്കാരല്ലേ
അയിന്റെ വല്യ ചെറിയോൻക്ക അങ്ങനെ വല്യോൻക്കേ
ആഹ്
പറ്റൂല ഓൻക്ക് മറ്റേ എടുത്ത് കാണ്ടന്നെ പിന്നെ അധികം ഈ ഗെയിം ആണ് ഗെയിമിന് ഒരു ഒഴിവുല്ല്യാ
അഹ് അത് തന്നെ ഇപ്പ ന്റെ ഇള്ളത് ന്റെ മകനും ഇപ്പം ന്റെ എള ച്ഛ്ന്റെ കുട്ടി ഓന് കുറച്ചൊക്കെ ഗെയിമ് പറഞ്ഞടുത്തിട്ട് ഗെയിമ് കളിച്ചാണ് ഗെയിമ് കളിച്ച്മ്പൊ ത്തിനു ചാർജ് പോവുണ്ണി
ആഹ് അതാ ഞാൻ വേ അത്ര ആഹ് അതാണ് എന്നിട്ട് ഞാൻ എന്താ ചെയ്യാറിയൊ വേഗം വാങ്ങി വെക്കും ചാർജ് നിക്കണില്ല ഗെയിമ് എത്ര പെട്ടെന്നാ അറിയോ തീര ചാർജ്
ന്നാ ആയിക്കോട്ടട്ടോ
ഉം എന്നാ ശരി ഓക്കെ ആഹ് ഓക്കേ